ഇല്ലേ
പിന്നണ്ട് എന്തന്നാ ഫുഡങ്ങട്ട്
ഫുഡ് ഒക്കെ കഴിക്കാനാാവുന്നള്ളു ഒന്നും ഒരുങ്ങിട്ടില്ല ഒരുങ്ങണം അതിലേക്ക് അങ്ങനെ
ആ എണ്ടാക്കി എന്ത ഉണ്ടാക്കിക്കണ ഇവിടുത്തെ കഴിഞ്ഞു ഫുഡ് കഴിക്കല് കഴിഞ്ഞു
ഏ ഞാ ക്ലീനിങ് നിക്കുന്നല്ലെ ഞാനന്ന ഒന്നണ്ടാക്കി ന്നിപ്പ എന്തെ പച്ചക്കറിയാണ് മീൻ ഒന്നും കിട്ടാനില്ല ൊക്കെ ഭയങ്കര നല്ല ഒന്നുല്ലെന്നു അ പിന്നെ പച്ചക്കറി മലേക്ക് പോയി പച്ചക്കറി ആയിട്ട് വ ആഹ് വെറുതെ ഇങ്ങനെ കയിക്കുവാ പിന്നെ മക്കൾക്ക് സ്കൂിലെെോകൊണ്ടുപോവാൻ ആഹ് ഫുഡ്‌ ഓർക്ക് പിന്നെ എങ്ങോട്ട് സ്കൂളൊക്കെ കൊണ്ട കൊടുും ല്ല അപ്പൊ പിന്നെ നമ്മള ഉച്ചയ്ക്കല്ല ഉള്ളൂ വരുമ്പോ നോക്കിയാ മതില്ലോ
അതന്നെയാണ് ഞാൻ തന്നെ ഇപ്പൊക്കെ ഇന്നലത്തെ വച്ച് അഡ്ജസ്റ്റ് ചെയ്തുക്ക ഇന്നലെ ഇതേപോലെ പിന്നെ രാവിലെ ഫുഡ്ൊക്കെ വേഗ ആക്കി നേരത്തെ ഇന്നലെ ഞായറാഴ്ചല്ല അപ്പൊ നേരത്തെ അപ്പൊ പിന്നെ വാപ്പ വിളിച്ചിട്ട് പറഞ്ഞു തറവാട്ടി നിന്ന് വാപ്പ വിളിച്ചിട്ട് ന്ന് നേർച്ചുണ്ട് ട്ടോതി ചോറുണ്ടാവുന്നാണ് അപ്പൊ പിന്നെ ഉണ്ടാക്കിയ ചോറും കൂട്ടാനും വേഗം ഫ്രിഡ്ജിക്കണം കയറ്റി അത ചൂടാക്കിങ്ങടുത്ത് മോൾക്ക്ന്ന് അന്നെ പറ രാവിലെ ഇഡ്ലി ആയിരുന്നു അ എനിക്ക് സ്കൂൾ കൊണ്ട ഇഡലി മതി പറഞ്ഞണം
അതാണ് നല്ലന്ന് അങ്ങനന്നണ്ടാവുമ്പോ പിന്നെര അങ്ങോട്ട കൊണ്ട്ും ഇ രാവില ്യൂഷന് പോ ആറ് ആകോത്ക്ക് ചോറുമ്പോൾ അതല്ലാം അോട്ട കഴയിുംർ ണ്ടാക്കുന്ന സമയത്ത് കാര്യം എന്തെങ്കിലും ഉണ്ടാക്കാ ഉണ്ടാവുള്ളൂ അപ്പൊ ഞാാന എന്താക്കോ എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഒപ്പിക്കക്ക്ാര ഉച്ചയ്ക്ക് നമ്മൾ മാത്രമേല്ലേ ഉണ്ടാവുള്ളൂ സ്ോൾ് വരുമ്പോൾന്ന എന്ത അക്കിയാ മതി ല്ല ഉച്ചക്ക് പിന്നെ നമ്മൾ ഒറ്റ കനെ കൊണ്ട് ആ സ്കൂളട്ട് വരാ വരുമ്പോ എന്തെങ്കിലും ആക്കിപ്പോ എന്ത ഇതാനണല്ല നമ്മക്കുള്ളള്ളത് രാവിലെ എന്താക്കും ഉച്ചത്തേക്ക് എന്താക്കും ഇവര് ആ ഇവര് വരുമ്പോൾ അത് കൈ പോോ രാത്രിത്തേക്ക് ഒരു എന്ന സമയത്ത് എന്തും
ഉം ആ ഒരു ടെൻഷൻ തന്നെ ഞാൻ പറയും ആ വെച്ചുണ്ടാക്കാ പാത്രം മോറുക പിന്നെയും തുടക്ക പിന്നീ മോറ
ഇതൊക്കെ തന്നെ വെച്ചിണ്ടാക്കലും പാത്രം കൈകലും പലിക്കലും അതിന് ഞ
എന്റെ കെട്ടിയ എന്റെ കെട്ടിയനോട് ഞാൻ പറഞ്ഞ ഏത് സർക്ക സർക്കാണ് ഈ വീട്ടില് പണിുള്ള പെണ്ൾക്ക് പൈസ ത വെച്ചെങ്കിൽ ആ സർക്കന ഞൻ ടു അത് ബി ജെപിക്ക്ാണെങ്കും ശരി ഞാൻ കൊണ്ട പോയി കുത്തന്ന്ഞ്ഞന്ന് അരി ചിരിക്കുന്നുണ്ട്
അത്രത്തന്നെ ഉള്ള കാരണം നമുക്കിത് അർത്ഥ ബന്ധ ഇല്ല ഒന്നുംല്ല നമ്മക്കത് ഫുൾ ടൈമ നമ്മള് ഫുൾടൈം ഡ്യൂട്ടിയ
തരുോ തരുോ തരുോ കഴക്കടൽ ഈ തെരുോ കഴക്ക കഹിക്കാൻ പറ്റത്ര അത് അ നിങ്ങൾക്ക് നാട്ടിലിണ്ടാവോണ്ട് അത്ര കറല്ല വീടുത്തെ കാര്യങ്ങളും ഒപ്പൊ കൂട അറിയണ്ട ഇതിപ്പോ നമുക്ക് വീട്ടിൽ ഇത്തെ കാര്യങ്ങളും മക്കള കാര്യങ്ങളും എത്ര ഇങ്ങട്ട് കിട്ടിയാലും രണ്ട അറ്റംങ്ങട്ട് എത്തൂല എന്നങ്ങട്ട് ആള് വന്ന കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ചിലവ് അത്രാര വരാൻ നിൽക്കുകാണ് ഇപ്പോ ഇരുപത്തെട്ടാം തയതിക്കായിട്ട് എത്തുായിരിക്കും പിന്നെ നീയിപ്പോ മുിണ്ടാണ്ട് കേയറിയരന്ന് വിചാരിക്ക അത് റ്റൂല
അ ആ
ആള് പറ ഇപ്പം ഞാൻ രണ്ട് മാസം നിൽക്കെണി ഇപ്പോ എന്തായാലും ഒരു മൂന്നാല് ലക്ഷം റുപ്പയ്ക് എടുത്തിട്ട് വേണം വരാന് അപ്പോ ഓര്ക്ക് എത്ര വേണം നാട്ടിൽ നിക്കുമ്പോ നമ്മക്ക് ഒരു പത്തോ പതിനഞ്ചോ അയച്ചെന്നയിഞ്ഞാ അത് കയിഞ്ഞോ എന്നൊരു ചോദ്യാ
അതുകൊണ്ട് നമ്മൾന്താ ചെയ്യണന്ന് ഓല്ക് അറിയൂല ഇത് ഉം അപ്പൊ ഈ പത്തോ പതിനഞ്ച് ഉണ്ടങ്കിൽ ഓർക്ക് ചെലവ് നട പോരാ അത് അവർക്ക് അവർക്ക് അത് മതിയാവില്ല നമ്മളതുകൊണ്ട് ഒപ്പിച്ചിട്ട് ബാക്കി നമ്മള് അതിൽമന്ന് ഇസ്‌ക്കി പിടിക്കണം അതവർക്ക് വലിയ പ്രശ്നല്ല
ഭർത്താവ് ഒരു ഭാര്യ ഭർത്താവിന് സർപ്രൈസ് ആയിട്ട് കാറ് വാങ്ങിക്കൊട്ത്ത്ട്ട ഓര് അയക്കണ പൈസീന്ന് ഈ പിടിച്ച വെച്ച ഞാൻ ആ അത് പത്ത അയ്മ്പതിനായിരം രൂപൊക്കെ മാസയച്ച കൊടുക്കണ വല്ല മാപ്പിളാരും ആയിരി
ആഹ് ശരിയയാ നമുക്ക്ഈ പത്ത്ഉർപ്യ എട്ടുണ്ട് അതിൽന്ന് നമ്മൾ വേറെ എന്തെങ്കിലും വാങ്ങി കൂട്ടണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ശരി
ത്യണത് ആ അയിന്ടപ്പ ഇമ്മാതി ഓരോന്ന് കിട്ടുമ്പോഴും മറ്റേതും മറിച്ചേതും ചെയ്തോണ്ടിരിക്കും നമുക്ക് എന്തെങ്കിലും ആവശ്യം ആ ഞാന് പറഞ്ഞ് അങ്ങനെതായി ഇപ്പൊ ഹൈ അതന്നെ നമുക്ക് ചില സമയത്ത് വരെ വർത്താനം കേക്കുമ്പളേ പ്പ കയ മാസം ബർത്ത്ഡേരുന്നു അപ്പൊ ഞാന് ഇതേപോലെ എനിക്കതിന്ന് കിട്ടിയ പൈസ ഇണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അടെ അടുത്ത് തന്നെ ഞങ്ങള് ചെല്ലുവ്വോ ഞങ്ങടെ അടുത്ത റൂമിലള്ളതാ അവളെക്കൊണ്ട് ഹസ്ബൻഡെ കൊണ്ട് ഞാനൊരു കേക്ക് വാങ്ങിപ്പിച്ചു ന്നട്ട് കൊടുത്തു എന്താ പറയണ ആയിൽ ഇത്രം കാര്യന്നുല്ല ന്റെ പൈസ തന്നെ അല്ലേ ന നിങ്ങളെ പൈസല്ല അനക് എവ്ട്ന്ന പൈസ, ഇജ്ജ് പൈസക്കെ ഉണ്ടാക്കാനുള്ള വജ അറിയാന്ന് പറഞ്ഞ്
അത് അതാണ് ഓര് പറയാ ഓല്ക്ക് എന്തുണ്ടെങ്കിൽ ഒരു ഞമ്മോട് അ നക്ക് ഞാൻ തന്നിട്ടല്ലേ ആ പൈസ കൊണ്ടല്ലേ പിടിക്കുന്ന പോട്ട ചെയ്യ ന്ന് പറഞ്ഞ പുറത്തേക്കിട്ട് പോയ പണിയെടുക്കേണ്ട പിടിക്കണ്ട അതിന് സമ്മതിക്കുല്ല
ക്ളായൊണ്ട് നിക്ക്
ആ പോവാൻ കഴിയൂല ഇത് നമ്മക്ക് അ പൊറത് ഇത്തക്കങ്ങനൊന്നുല്ലെങ്കി ഇപ്പ അങ്ങനെ പോവണ്ട ചെയ്യേണ്ട പിടിക്കണ്ട അനക്കിപ്പോ എന്തത്ര ആവശ്യം ബുദ്ധിമുട്ട് ഇത് പിന്നീ ആ അങ്ങനെ അതാ പറയുള്ളു ആ പുറത്ത് പോവാനും പിടിക്കാനും സമയ്ക്കുല്ല മ് ശരിയാണ് നമ്മളിപ്പോ ഈ വീട്ടിൽന്ന് ഇങ്ങ് അന്നൊട് പോവാണ് ജേ നമ്മള വീട്ടില് പണി ആരും വന്നടുക്കൊന്നില്ല
അത് സത്യല്ലേ പറഞ്ഞ ഞാൻ പറഞ്ഞ അത് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പിന്നെ ഞങ്ങള് പോവാണെങ്കിലും ഞങ്ങൾക്ക് വീട്ടീതിം നോക്കണ്ടെരും കുട്ട്യാളേം നോക്ക ണ്ടരും പിന്നെ അപ് അപ്പോ പോണ അവിടുത്തെ ജോലിയും നോക്കണ്ടെരും
അല്ലാ അമ്മക്കാരും ചെയ്ത അതണ്ടില്ല നമ്മ വിട്ട ചെയ്യാുള്ളത് ഒരുണ്ടെിലിൽ ഒരു
ഓ ഒക്കെ ചെയ്യേണ്ടി വരും ഇ ഇപ്പ അവിടെ നോക്കണംന്ന് വിചാരിച്ച പുറത്ത് നോക്കണം അല്ല എപ്പ ലൈഫ അല്ലെങ്കിൽ അവിടെ അങ്ങനെ
അങ്ങനെ പോയി നമ്മള ഈ അടുക്കളയി കിടന്ന് അങ്ങനെ തീരും അത് ഇത് അല്ല പക്ഷെ ചെയ്യേണ്ടന്നല്ല നമ്മള ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം പക്ഷെ ഇത് വെച്ചു ഉണ്ടാക്ക പത്രം ക മാറ്റി ഒറ്റ ഒന്നുമല്ലല്ലോ
എന്നിട്ടും നമുക്ക് പരാതികൾ മാത്രം അതില ഉപ്പില്ല ഇതില് മുളകില്ല ഇന്ന ഇതാണോ ഉണ്ടാക്കിരിക്കണുന്നത് ഒന്ന് മാറ്റിണ്ടായിക്കൂട എങ്കിലോ അ അതൊന്ന് ഞാൻങ്ങനെ പറ മോള അങ്ങനെ പറയ ഞാ പറയും ഇതന്നെ കിട്ടുന്ന അല്ലോ എെല്ലാംതി ഇഞ ദോ ദാ തരുല്ല
ഒരുക്ക അതന്നെ ഓരോരോന്ന് പറഞ്ഞ അത്ണ്ടാക്ക ആ കൂട ഇതിനാക്കിൂ
അല്ലേ സത്യല്ല നമ്മളും പറഞ്ഞിരുന്നില്ലേ നമ്മള കുട്ടി കാലത്ത് ഇേ പോലെ എറെ ഉമ്മാനോട് എന്നും അപ്പണ ഉമ്മാക്ക്ത് വേണ്ട ഇന്നും മത്യാനം അമ്മ ഇക്ക്ത് വേണ്ട
ഇപ്പൾ അതിന്റെ വില മനസ്സിലാവണ
ഇപ്പ ഇങ്ങനെ തോന്നും
നമ്മളൊക്കെ അങ്ങനെ തന്നെ ഇല്ലൈനോന്നുള്ളായിരുന്നു പക്ഷെ ഇന്നത്തെ മക്കൾ നമ്മ നമ്മ പറയണംന്ന് അങ്ങനെ ര് പറയുന്ന ര്ക്ക് വേണ്ടേത് അഭിപ്രായം അ അങ്ങനെ വേണ അങ്ങന വേണം നമ്മളൊക്കെ ഒന്നരു ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കില് ഓര പോക്പോേ പറ അത എടുത്താൽ മതി
ആഹ് ഇത്ര മേല ഉണ്ടത് മതി് കേട്ട ഇത്രയേ ഉള്ളൂ പിന്നെത് പിന്ന അതേപോലെ നമുക്കൊക്കെ ഈ മാസം മാസം ഡ്രസ്സോ അല്ലെങ്കിൽ കല്യാണൾ കല്യാങ്ങൾക്ക് പ്രസംന്നുമല്ല ഒരു പെരുന്നാ ഇച്ചെരു ഡ്രസ്സ് ട്ത്തരും അത് കുറച്ച് ലൂസ് ഉള്ളത് നോക്കിട്ട്
ആ പെരുന്നാൾക്ക് ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ അടുത്ത കല്യാണം നമ്മളെകുടുംബത്തിലെരു കല്യാണ ഉണ്ടെങ്കിൽ ആ ഒരു ഡ്രസ് അത്ര ഒള്ളു അതന്നെ അടുത്ത ബന്ധത്തിൽ മാത്രം അല്ലാണ്ട് എല്ലാ കല്യാണങ്ങളും ക്കൊന്നുല് അല്ലെങ്കില് കൊല്ലത്തിൽ രണ്ട് ആഹ് രണ്ട് പെരുന്നാള് ഡ്രസ്സന്നെ ഒള്ളു അത് പി പിറ്റേന്ന് ആഹ് പിന്നെ അത് പിറ്റേ പെരുന്നാൾ വെരുമ്പോത്ത്ന് അത് വീ റ്റുടാള പോയത് ത്തിലാവാ അങ്ങനെ ഇട്ട് ഇട്ട് ഇട്ട്ട്ട്പഞ്ചർ ആയിണ്ടാവും അങ്ങനെക്കെ ഇന്ന് മക്കൾക്ക് അങ്ങനെയാണോ ഇന്ന് മക്കൾ സ്കു കൂള് ഒരു പരിപാടിക്ക്യേണെങ്ക് അത് ഒരു കുഫ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ക്കെ പോണം ന്ന്ണ്ടെങ്കിൽ അത് എന്തിനും ഇബർക്ക്ഡ്രസ്സ് ത്തരു ഓണപരിപാടി ഇണ്ടങ്കി അയ്ന് ഡ്രസ്സ് ആഹ് എല്ലാഡേ ക്കു ഇക്ക്ത് ഓൽക്ക്ഡ്രസ് ടുക്കാനെ സമയൊള്ളു അഹ് ട്യൂഷന് പോവാൻ ല്ലാന്ന് പറയുമ്പോ യൂണി ഫോംഇല്ലാത്ത ദിവസന്നാ ലാർമതി അല്ലെങ്കി ഔടെ ഓഫറ് ഔടെകണ്ടിട്ടുണ്ട അവിടെ ഓഫ് ഓഫർ ഇണ്ടതവ്ടെ ഇവര് ഇതില ന്നെ പൈസ വങ്ങലന്നെ ഓര്
എന്താന്നറി എന്താന്നറിയൊ ഞാൻ പ റിം ചെല് പ്പൊക് ചെലെവെ മോൾക്ക് ചെൽപ്പങ്ങനെ പറ്ഞ്ഞൊടുക്കും ഞമ്മള് സ്കൂൾക്ക് പോയിന്ന കാലഘട്ട്വം കാര്യങ്ങളും ഹ് പിന്നെ ഞങ്ങള് ആഹ് ഞാന് ഏഴാം ക്ലാസ്സിലും അനിയന് എ ഒന്ന് നാലിലും ഒന്ന് രണ്ടിലും ഏര്ന്നു അപ്പ ആഹ് സമയത്ത് ഉപ്പാനെ പാമ്പ്കട്ച്ച് അയ്ര് എന്ന് സ്കൂളിന്ന് ഇതേപോലെ ഇമ്മേം ഇപ്പേം ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങള് തറവാട്ടിലായിരുന്നു അപ്പൊ ആരോടും ചോ ചോയിക്കാനും പ് ഇന്നത്തെ മക്കളൊക്കെ ച്ചാ ആരോടാണങ്കിലും ചോയിക്കും നമ്മള് നമ്മളെ ഉപ്പാനോടും ഉമ്മാനോടും അല്ലാതെ എന്തേ അന്ന് ഗവൺമെന്റ് സ്കൂളിൽ അല്ലേ പഠിക്കണത് ആ പ്പൊ കഞ്ഞിപ്പായിസാ ചോയിച്ച് ക്കണ് സ്കൂളിന്ന് അനിയനോട് അയില് വല്യ അനിയന് ആ പ് അപ്പൊ ദിവസം ചോയിച്ച പിന്നേം ചോയിച്ച്ക്കണ് അപ്പൊ വല്യ അനിയൻ ഒന്നും ഇതാക്കാതെ കൈ ഏഹ് തലയും താഴ്ത്തി അവിടെ നിന്ന്ക്കണ് എന്നിട്ട് ഓന് അടി കിട്ടീക്കണ്
അതാ പറയണ് അതാണ് ഇന്ന് അടിയൂല്യ ഒന്നൂല്യ സ്കൂളൊക്കെ ഇന്ന് മക്കക്കെന്താ ഫുഡ് ബിരിയാണി പ മുട്ട പാലെല്ലാം സാമ്പാർ ഇന്നില്ലാത്തതൊന്നുമില്ല എന്നിട്ടും മക്കൾക്ക് വാങ്ങാൻ മടിയാ രാവിലെ നമ്മളിവിടുന്ന് എണീച്ചിട്ട് വെച്ചിണ്ടാ നമ്മളിയെഴുത്തു കെട്ടും . ഓര് കൊണ്ടു ഓടി നമ്മളൊക്കെ സ്കൂൾ പോണ സമയത്ത്. കഞ്ഞിയും പയറും
ആഹ് സാരമില്ല ആ പയറില് പുഴുക്കൾ ഇങ്ങനെ കാണാം ചിലപ്പോ അധികം.
ആഹ് അതൊക്കെ ഇണ്ടായിന് മക്കൾക്കൊക്കെ എന്ത് ഫ്രഷ് ഫുഡാണ് രാവിലെ സ്കൂളിൽ. ചെല്ലുമ്പോത്തിന് പത്തിരി കറി വേറെയില്ലേ. അതെല്ലാം ഇണ്ടായി. പറ്റും ഇവരൊക്കൊന്നും.
ഒന്നും വേണ്ട എന്നിട്ട് ഇവനെ ഈ ചെറിയോനോട് എടി വല്യയോന്. ട്ട് ഇവൻ അടി കിട്ടിയിട്ട് കരഞ്ഞാണ്ട് നിൽക്കും. ചെറിയതിനോട് പറഞ്ഞ ഇത്ര എടുത്തു പിന്നെ പൈസ അയച്ചുക്കേണേ. അയില് പോ പിന്നെ. ഏഹ് ഒരു ടീച്ചർ വടിയായിട്ട് വന്നുപ്പോ കണ്ട്, ഒന്നും അല്ല പറഞ്ഞാൽ മതി എന്റെ ഉപ്പയാണ് പാമ്പ്. ആശുപത്രിയിൽ അഡ്മിറ്റ് ഞാനവിടെന്നാ പൈസ വാങ്ങിച്ചു പറഞ്ഞേക്കേണ്.
ആഹ് അങ്ങനെ പറഞ്ഞോ.
ഭയങ്കര സങ്കടായിട്ട് മറ്റോനെ തല്ലും ചെയ്തില്ലേ. എന്നിട്ട് പിന്നെ ടീച്ചർണ്ട് വൈകുന്നേരം വീട്ടിക്ക് വന്ന്ക്കണ് എന്താ പറ്റിയത് ചോദിച്ചങ്ങാണ്ട്.
അല്ല ഒരാൾ പറയും ആ
ആ വലുത് അല്ല ക ക ചെ ചെറുത് വലുത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു കാ ഒന്നിനും പറയില്ല ഓന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും മിണ്ടാണ്ടങ്ങനെ നടക്കും. ഏ മറ്റേ മറ്റേത് ആ മറ്റേത് ഒന്നും പറയില്ല ആരോടും മറ്റേത് അങ്ങനെയ ഇല്ല മറ്റേത് ഇപ്പൊ എന്റെ രണ്ടായിരം ഓന്റെ അക്കൗണ്ടിൽ കേറിയിരിക്കണ് രണ്ടായിരത്തി അഞ്ഞൂറ് കേറികാണിച്ച് രണ്ടായിര രണ്ടായിരത്തഞ്ഞൂറ് റിട്ടേണും അഞ്ഞൂറ് ഞാൻ പി
അതാ പറഞ്ഞത് ചിലവർ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് ഇല്ലെങ്കിൽ പട്ടിണി കിടന്നാലും ഒരാളെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളോരു രീതിയിൽ അങ്ങനെ നിൽക്കുന്നവരുണ്ട്ട്ടോ.
ഇല്യ ഞാൻ പറഞ്ഞേ മറ്റേന്റെയിൽ ഞാൻ പറഞ്ഞു ടാ ഇരൂന്നൂറ്റി ഇരുന്നൂ നാല്പതോ ഇരൂറ്റി മുപ്പത്തഞ്ചോ അന്റെയിൽ കേറിട്ടുണ്ടാവും നോക്ക്ട്ടോ പറഞ്ഞേക്ക് ഓ ഇരുന്നൂറ്റി അയ്മ്പത്ക്ക് ഇട്ട്തന്നേക്കണ്. മറ്റോനെ അങ്ങട്ടും പിടിച്ചു ഇത് ഇങ്ങട്ടും തരും കയ്യില് ഇല്ലെങ്കിലും രണ്ടും രണ്ട് പോലെയാ.
ഇന്നത് കൊടുക്കട്ട പ പക്ഷെ എന്നാലും അങ്ങനെ ക്കുള്ള കുറെ ആളുകളുണ്ട് ഒന്നും അറിയാണ്ടും പിടിക്കാണ്ടും ഓരോരോ ബുദ്ധിമുട്ടും ഓരായിട്ട് മാത്രമായിട്ട് എന്നാൽ ഓരോരുത്തരിക്കു കൊടുക്കാനും സഹായിക്കാനുള്ള മനസ്സ് ഉള്ളവര് ഉണ്ടാകണം അങ്ങനെയുള്ള ഒരാൾ ആൾക്കാരുണ്ട്
രണ്ടും താഴെ താഴെ ഉള്ളതാണ് അപ്പൊ ഓൾ എത്ര വലുതായാലും ഞമ്മക്കു കുട്ടികളന്നെയല്ലേ ആ
മം അങ്ങനെ ആണ് എന്നായാലും നമ്മക്ക് എല്ലാരും നമുക്ക് നമ്മടെ മക്കളൊക്കെ തന്നെയാണ് ഇപ്പാണ് നമ്മക്ക് അപ്പ ആ ബന്ധമൊക്കെ നമുക്ക് മക്കളായി അതിനനുസരിച്ചല്ലേ അപ്പ നമ്മള് എങ്ങനെയാണ് ഏതാണ് നമ്മടെ ഉമ്മൻറെ വാപ്പെൻറെ വില നമുക്ക് മനസ്സ് ത്തില പഠിക്കുന്നതും കഷ്ടപ്പാടും ഒക്കെയിട്ട് എന്തായതാന്നൊക്ക നമക്ക് അറിഞ്ഞു വരുന്ന അപ്പളല്ലേ ആയതായാലും എല്ലാരുടെയും ആയസ്സും കാര്യങ്ങളൊക്കെ നീട്ടിട്ട് കൊടുക്കട്ടെ
ആമീൻ
എന്നായിക്കോട്ടെ ശരിയാ പിന്നെ
ആ ഓക്കെ ഓക്കെ